ഹലോ
കേൾക്കുന്നുണ്ടോ താങ്കൾ?
ആഹ് കേക്കുന്നുണ്ട് ആഹ് ഇപ്പോഴേ നമ്മുടെ സമൂഹത്തില് ഇപ്പൊ ഏറ്റവും കൂടുതല് പ്രശ്നമുള്ളൊരു കാര്യമാണ് ലഹരി. ഓരോത്തരും ലഹരി ക്ക് അടിമയായിക്കൊണ്ടിരിക്കയാ ഓരോ ദിനം തോറും. അതിപ്പോ പ്രായം എന്നില്ലാതെ കുഞ്ഞു കുട്ടികൾ വരെ ഏഹ് ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കയാ. ഇപ്പൊ അതേപോലെ തൂഫാൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഗവൺമെന്റ്. ആഹ് കൊണ്ടുവന്നു ന്നു എങ്കിൽ പോലും അതിനൊന്നും ഒരു നമ്മൾ ഓരോ ദിവസവും വാർത്തകൾ കാണുന്നില്ല യോ.
തീർച്ചയായിട്ടും
ആഹ് ഓരോ പെണ്ണുങ്ങള് വരെ ഇതിന് ഇങ്ങനെ. ഇങ്ങനെ ഇത് കൈമാറി കൈമാറി ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പൊ കേട്ടോ കേട്ടോണ്ടിരിക്ക..
ആഹ് ഇപ്പ തന്നെ കണ്ടില്ലേ രണ്ട് കുട്ടികള്. ഒരാണും ഒരു പെണ്ണും കൂടെ പുള്ളേരും കൂടെ.. അത് എത്ര അവരെ എത്രയോ നാളുകൊണ്ട് പ്ലാൻ ചെയ്തയായിരിക്കും. ഒരു ഓ ഒരു മലയുടെ മുകളിൽ പോയി..
ആഹ് അത് എത്ര വ എത്ര വയസത് പതിനഞ്ച് വയസ്ന്ന് പറയുമ്പ.. ക്ക് കീ എന്ത് എന്ത്‌ അവർക്ക് എന്തവർക്ക് ലോകം അറിയാം എന്ത് ഒന്ന് ചിന്തിച്ചു നോക്കണേ.. പതിനഞ്ച് വയസ്സുള്ള മൂന്ന് പേര് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഒന്ന് ചിന്തിച്ചു നോക്കിയെ..
അര് അവർ പോയി ത് കാ തോ ലഹരിയുടെ ഇത് ഇതി്ന്റെ മറവില്.. പിന്നെ ഇപ്പ ഈ കഴിഞ്ഞ ദിവസൊ എങ്ങാണ്ട്.. ഇവിടെ കോളേജിലാ കോളേജിലാന്നോ വഴിവെക്കിലാന്നോ ഇതേപോലെ.. പെൺകുട്ടികൾ മൂന്ന് പേര് ലഹരിക്കടിമയായിട്ട്. ഭയങ്കരമായിട്ട് പൊതു സമൂഹത്തെ ചീത്ത വിളിക്കുന്നത്.
ആഹ് പിന്നെ വണ്ടിഓടിച്ചു മദ്യപിച്ച് വണ്ടി ഓടിച്ചോരു.. ഈ എന്ത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഇപ്പൊ പോലീസ് പിടിച്ച്.. നമ്മളിപ്പ ലഹരി.. ഇപ്പം ഒരു ആഹ് ഒരു കൺണ്ട്രോൾ ഇല്ലാതിങ്ങനെ പൊക്കൊണ്ടിരിക്കവാ ഇപ്പം.. എന്നിട്ട് ഇപ്പ അമ്മഏതാ പെങ്ങളേതാ തിരിച്ചറിയാൻ വയ്യാതെയും..
ഇത് ലഹരിയായ ലഹരിയായാലും വന് മാഫിയ കുഞ്ഞുങ്ങളെ കൈക്കല്ലങ്ങ് എടുക്കും കൊച്ചുങ്ങക്ക്.. ഓരോ കുട്ടികളെ കണ്ടുപിടിച്ച് എടുത്തിട്ട് ഒറ്റക്ക് പോകുന്ന കുഞ്ഞുങ്ങളോട് പറയും, അവർക്ക് വേണ്ടുന്ന ച്ചെലപ്പം ഏറ്റവും പാവം പിടിച്ച പിടിച്ച കുടുംബത്തിലെ എങ്ങാണും ആയിരിക്കും അപ്പൊ അവര് പൈസയന്ന് പറയുമ്പോ അതങ്ങ് വീഴുകയും ചെയ്യും, അപ്പൊ അവരുടെ കൈകളിലൊക്കെ കൊടുത്താണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ലഹരിയെ അല്ലാതെ.. വല്യ വലിയവര് അത് പിന്നെ ചെറിയ.. പാക്കറ്റ ആക്കി കുഞ്ഞുങ്ങളുടെ കൈയി കൊടുത്തു പോകുമ്പോ. അവർക്ക് പത്തോ അമ്പതോ നൂറോ രൂപ കൊടുത്ത് അങ്ങനെ കച്ചോടം ചെയ്യുന്നത് എന്നാ എന്റെ ഇരിക്ക ബാതലിലൊക്കെ ഒക്കെ വെച്ച് ഏഹ് ആരുടെ കയ്യിലാ എങ്ങനാ കൊടുത്ത് വിടുന്നെന്ന് പോലും ആർക്കും അറിയത്തില്ലല്ലോ
ഉം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുവല്ലേ ലഹരി ഇപ്പം മാഫിയ അതെ.. ഇപ്പൊ അച്ഛനമ്മമാര് കിടക്കുന്ന കിടപ്പില് വെട്ടിക്കൊല്ലുക, വിഷം കൊടുത്ത കൊല്ലുക കൂടുതലും ഇങ്ങനെ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലുക വൈ.. വൈരാഗിയം ഒക്കെ തന്നെ എന്നിട്ട് സൂയിസൈഡ് ചെയ്യുക തന്നെ ആത്മഹത്യ ആത്മഹത്യാ ചെയ്യുക
ഈ കുട്ടികൾ സ്കൂള് വിട്ടേ ഒന്നീ സ്കൂള് വിട്ട് പോകുമ്പഴോ, അതല്ലെങ്കിൽ സ്കൂള് ആഹ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോഴും ആയിരിക്കും.
ഉം ഇപ്പൊ അച്ഛനമ്മമാരെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതൊക്കെ ഉപയോഗി ഉപയോഗിച്ച് ഇപ്പൊ പകലെതാ രാത്രി ഏതാ ഒന്നും അറിയാൻ വെയ്യ, ചിലപ്പോ സമയം അല്ലാത്ത സമയത്ത് ഒക്കെ ആയിരിക്കും കിടന്ന് ഉറങ്ങുന്നത് കുറെ മണിക്കൂർ ഉറക്കം കവിൽ ഉറങ്ങിപ്പോകും
എന്തു ആയാലും
പരിസരബോധം ഇല്ലാതെ സംസാരിക്കുക പരിസരബോധം ഇല്ലാതെ പ്രവർത്തിക്കുക എന്തൊക്കെ തരം തരം സാധനങ്ങളാ ഇപ്പൊ കഞ്ചാവ് ഒന്നും അല്ല ഉപയോഗിക്കുന്നത് എം ഡി എം എ വേറെ എന്തൊക്കെയോ പേരുകളൊക്കെ നമുക്ക് അറിയത്തില്ല അതിനെപ്പറ്റി
പ്പ എന്ത് കൈ കയ്യിൽ പൊടി തട്ടിട്ട് കിട്ടിയിട്ട് ഇങ്ങാണ്ട് ഓരോന്ന് കാണിക്കുന്ന കാണും ടി വിയിലൊക്കെ നമ്മൾ കാണത്തില്ലേ പൊടി ഒന്ന് തിരുമിയിട്ട് മൂക്കിലോട്ട് വലിച്ച കയറ്റ
ആഹ പൊടികളൊക്കെ കുഞ്ഞു പിള്ളോര സഹിതം സ്കൂളിൽ പഠിക്കുന്ന കുട്ട കുട്ടികൾ ഉൾപ്പെടെയാണ് ഇപ്പ ഇതൊക്കെ ചെയ്യുന്നത് ആള് അച്ഛനമ്മമാരൊക്കെ പിള്ളോര് അറിയുന്നില്ല ഇവരെ ഇങ്ങോട്ട് ആ എന്താ ചെയ്യുന്ന
ഇവരറിയുന്നില്ലല്ലോ ഇത് മയക്കുമരുന്നാന്നോ എന്ത്‌ ആന്നോ ഏതെങ്കിലും ഒരു ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന അത് ആ ഒന്നി ചിലപ്പോം നല്ല പരിചയ ഉള്ളവരായിരിക്കാം മക്കളെ ഇതാ ഇല്ലിരിക്കുന്ന മാമന് കൊടുക്ക എന്ന് പറയുമ്പോൾ ഈ കുട്ടി കൊണ്ടുപോയി കൊടുക്കും
കൊണ്ട കൊടുക്കും പിന്നെ ഈ കുട്ടികളെ കൂടെ നമ്മള് ഈ പേരൻറ്സിന്റെ അശ്രദ്ധ മൂലം ഉണ്ടാവും കാര്ണം പിന്നെ പേരൻറ്സും ഇതിനൊക്കെ അടിമകളാണെങ്കിൽ അപ്പം കള്ള് കുടിച്ച് വീട്ടിൽ വന്ന് ബഹളമായി ഒര അച്നാണോ അല്ലെസിഗററ്റ് വലിക്കുക ബീഡി വലിക്കുക ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ നടെ മകനും അത് തന്നെ ചെയ്യും കാര്യം ഈ ചിലപ്പോ ഈ അച്ഛൻ വളി വച്ചിട്ടിരിക്കുന്ന ബീടിക്കുറ്റിയുടെ ചെറുതടുത്തായിരിക്കും ഇവൻ വലിച്ചു തുടങ്ങി തുടങ്ങുന്നത് അവിടെന്നായിരിക്കും അവൻ തുടക്കം പിന്നെ പിന്നെ അവൻ വലിയ വലിയ ചേട്ടന്മാരോട്ട് കൂട്ട് കൂടി അങ്ങനൊയിരിക്കും പോകുന്നത് പിന്നെ ഈ വണ്ടി ഈ ഇതൊക്കെ ഉപയോഗിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് വരുത്തുക മരിച്ചു പോവുക ആത്മഹത്യ ആത്മഹത്യകളൊക്കെ അത്ര എത്ര കൂടിക്കൊണ്ടിരിക്കുന്നത് ആ ഇപ്പൊ എവിടെയെങ്കിലും ആ പിടിച്ച് നമ്മള് പൂട്ടിയിട്ട് ഡിഹൈഡീഷൻ സെന്ററിൽ കൊണ്ടു പോവാന്ന് വെച്ചാലും അപ്പൊ അവിടൊക്കെ അവിടെ കയറി തൂങ്ങി മരിക്ക ഇതിപ്പ നമ്മുടെ നാട്ടിലും അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ട് ണ്ട് പിന്നെ വേറെയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരുപാട്ക്കെ ഇങ്ങനെ യൂസ് ചെയ്യയും ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെടുകയും ചെയ്തിട്ട് എന്ന വച്ചാ അടിവിളക്ക് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ദിവസം പെട്ടന്ന് ദിവസം കേറി തൂങ്ങി അങ്ങ് മരിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കുഴപ്പം മരിക്കാനുള്ള ടെൻഡൻസി ഇവർക്ക് കൂടുതലായി ഇങ്ങനെയു ള്ളവർക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഇട്ടു പരിസര ബോധം അല്ലാത സംസാരിക്ക പ്രവർത്തി പ്രവർത്തിക്കുക ഇപ്പം ഇന്നാളൊരു വാർത്തയിൽ ഒരു കേട്ടരാ ആ ഇന്നാള് വാർത്തയ കേട്ടൊരു കാര്യവാ ഒരാള് ഒരു മകൻ എന്തുവാ പുറത്തെ എന്തോ പഠിക്കാൻ പോയിട്ട് അവിടുന്ന് വന്ന് വീട്ടിൽ കേറി ഇങ്ങനെ റൂമില് കയറി അടച്ചിരിക്കയാ പരിസര ബൂധവട്ടം ആരുമായിട്ടും വലിയ അടുപ്പൊന്നുമില്ല അഛനും അമ്മയും ആ റൂമിലോട്ട് പോലും കേറ്റത്തില്ല ഇത്രണ്ടോ വർഷങ്ങളായിട്ട് ലാസ്റ്റ് ഇങ്ങനെന്തോ വീട്ടിനകത്ത് ഇങ്ങനെ പിന്നൻ അച്ഛൻ എന്തോ പറഞ്ഞപ്പം രാത്രി ആഹാരം കഴിക്കുവായിരുന്നു അപ്പ അച്ഛനെ അങ്ങ് വെട്ടി കഴുത്ത് വെട്ടി കൊന്നു അമ്മ പോയി നാട്ടുകാരെ വിളിച്ചൊണ്ട് വരുന്നതിനകം അച്ഛനെ കഴുത്ത് വെട്ടിയ അങ്ങ് കൊന്ന് അങ്ങനെ ആ പോലീസ ഒക്കെ പിടിച്ചുകൊണ്ട് പോയ അപ്പഴാ അറിയ്ന്നത് ഈ അട്ത്ത് പർഞ്ഞ വാർത്തയില്ല് ഉണ്ടായ്രുന്നുന്ന് അപ്പം വർഷങ്ങളായിട്ട് ആ വീട് ആ മുറിക്കകത്ത് തന്നെ ഈ മുടി വെട്ടുന്നതെല്ലാം ആ മുറിയില് എല്ലാം ആ മുറിക്കകത്തായിരുന്നു എന്തോ ഈ പൊറങ്ങ് രാജ്യത്തിന്ന് കൊണ്ട് കൊണ്ട്‌ വന്ന എന്തോ വല്ല്യ വാള് പോലത്തെ എന്തോ വല്യരു സാനം വെച്ചിട്ട ഈ അഛനെ കൊന്നത്
അത് അയ്നകത്ത് ലഹരിയും മറ്റുള്ള അനുബദ്ധമായ കാര്യങ്ങളുമായിരിക്കും
ആ അതെ അതായിരിക്ക്യും
വേറെ എന്തെങ്കിലു ആന്നോ എന്ന്
പുറത്ത് പഠിക്ക്യാൻ പോയതാ എന്തോ പഠിക് ഠിക്ക്യാൻ പോയിട്ട് അവ്ട്ന്നിങ്ങ് വന്ന് റൂമിൽ തന്നായി പുറൻത്ത് ആരുമായിട്ടും വല്യ അടുപ്പൊന്നു ഇല്ല ഇങ്ങനെ ആ മുറിക്കകത്ത് തന്നെ എന്നിട്ട് ആ മുറിയിൽ ആരേം കേറ്റാതെയൊക്കേ അങ്ങനത്തെയും അങ്ങനത്തെയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ കേക്കുന്നത് പിന്നെ ഇപ്പ കൊറേയെക്കെ പോലീസുകാരും ഉം നടന്നിപ്പ പിടിക്ക്യന്നൊണ്ടൊരുപാട് ഒരുപാട് ഒരുപാട് ഇപ്പ മ്മ്ള് കാണുന്നുണ്ട് ഇപ്പ വാർത്തകൾലൊക്ക തൂഫാൻ പോലൊത്ത കാര്യങ്ങളൊക്കെ വന്നിട്ടെയ് എത്ര എന്തൊക് ഒക്കെ വന്നന്ന് പറഞ്ഞാലും ചെയ്യണ്ടവര് ചെയ്യും അല്ലെ
തീർച്ചയായിട്ടും ഏത് ഏതൊക്ക രീതിയില് എന്തക്ക ഒണ്ടന്ന് പറഞ്ഞാലും ചെയ്യേണ്ടവര് ചെയ്യും മിക്കപ്പോഴും രാവിലെ അതല്ല ഈ സ്കൂളിൻ്റയെക്കെ ഭാഗത്തൊക്കെ ഓരോ സ്കൂളിൻ്റെ പിള്ളേര് നടന്ന് വരുവല്ലോ അപ്പൊ ഈ സ്കൂൾ ഫാഗത്തക്കെ കേന്ദ്രീകരിച്ച് അത് നമ്മളെ ഈ മഫ്‌ ദിയിലക്കെ പൊ പോലീസുകാര് ഇരുന്നിട്ട് ഒന്നെങ്കി പിള്ളേര് കേറിപ്പോകുമ്പോ അവറെ ബാഗ് പരിശോധിച്ച് ഓരോ സ്കൂളിന്റവിടെ ഒന്നോ ര രണ്ടോ പേരെ പലട്ത്തും ഈ ഒറ്റപ്പെട്ട് വരുന്ന പിള്ളാരെ കേന്ദ്രീകരിച്ച് അവരതിനേ വേണ്ടുന്ന നടപടി എയ്യണം
ഉം ഇപ്പ ബസ്സിനക് ത്തൊക്കെ തന്നെ ഇപ്പം ഓരോത്തരെ ബസ് സ്റ്റാന്റിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഓരോത്തരേം പിടിച്ചൊണ്ടിരിക്കയല്ലേ പണ്ട്‌ എന്ന് പറയുമ്പ ആമു ആണുങ്ങള് മാത്രേ ഇതിനകത്തോള്ളായിരുന്നു ഇപ്പോ സ്ത്രീകളും അയ്നകത്തുണ്ട് സ്ത്രീകളെയാണ് ഏറ്റവും
ഏറ്റവും കൂടുതല് സ്ത്രീകള് വഴിയാണ് ബാംഗ്ലൂരൊക്കെ നേഴ്സിങ് പാസ് ചെയ്യുന്നത് സ്ത്രീകളാവുമ്പ അധികം അവരെ ശ്രദ്ധിക്കത്തില്ലെന്നാ അവറെ ചിന്ത വരുന്നത്
ഇപ്പ നമ്മുടെ ഈ കേരളത്തിനകത്ത് തന്നെ ഒരു ജില്ലയില് നടക്കുന്ന കാര്യങ്ങള് കേട്ട് കഴിഞ്ഞാ നമ്മള്
ഏറ്റവും കൂടുതല് ഈ പ്പൊ ഈ ഈ ബാംഗ്ലൂരു കേന്ദ്ര
ഉം അല്ല ഇപ്പ എർണാങ്കുളം പോൽത്തെ സ്ഥേ സ്ഥലങ്ങളില്ലേ കേരളത്തില് അയ്യോ അവ്ടെയാണ് ഇപ്പ ഏറ്റ് ഏറ്റവും കൂടുതല് കേൾക്കുന്നത് നമ്മളിപ്പ അവ്ടെ ചെന്ന് എറങ്ങി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാ മലയാളികളെ കാണുന്ന കൊറവാ ഫുള്ള് ബംഗാളികളാ എങ്ങോട്ട് തിരിഞ്ഞാലും ബംഗാളികളും
ഉം പെരുമ്പ അല്ല പെരുമ്പാവൂര് എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ ഉം
തന്നെ എന്തും വേണ്ടീ ആൾക്കാരെയാ ഓരോ ദിവസവും പിടിച്ചൊണ്ടിരിക്കുന്നത് അതേപോലെ ഇപ്പ തമിഴ്നാട്ടില് തമിഴ്നാട്ടില് വിജയിയാണെങ്കി ചെയ്തത് കേട്ടില്ലേ
നാട്ടില് ജോലിക്കെ ചെയ്യാൻ ആൾക്കാർക്ക് മടിയാ വെളീന്ന് ആൾ ക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ജോലി ചെയ്യിക്കും ഇവിടെയുള്ളവര് അങ്ങ് പോയി ഗൾഫ് നാടുകളിൽ പോയി തുച്ഛമായ വരുമാനത്തിന് പോയി കെടന്ന് കഷ്ടപ്പെടും ഏഹ്
ഉം നമ്മടെ നാട്ടിലെ ആളുകൾക്ക് ചെയ്യാൻ മടിയാ
പ്പെടാനായിരുന്നെങ്കി നമ്മടെ രാ നാട് എന്ത് നന്നായേനെ
അതെ അവർക്ക് ജോലി ചെയ്യാൻ മടിയാണ് ഉം അതുകൊണ്ടന്താ ഇപ്പ ഇപ്പാ ആഹ് ഇത് അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നെറഞ്ഞിരിക്കുവാ അവ ആണ് ഈ പാൻ പരാഗും പോലത്തത് അതുതും സാനങ്ങള് ക്കെ കൂടുതലും സപ്ലെ ചെയ്യുന്നതും
ആഹ്
ഉം ഉം.
നമ്മടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാന്ന് പോലും അറിയത്തില്ലാ.
ഉം കൊച്ചു കൊച്ചു പെൺമ്പിള്ളേര് വരാണ് ഇപ്പൊ കഞ്ചാവും എം ഡി എമ്മേ അടിച്ച് നടക്കുന്നത്.
ആഹ്.
ഇപ്പൊ നമ്മളിപ്പം ഉത്സവത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാ ഡാൻസ് കളിക്കുന്ന കാണുമ്പം നോർമലാണോ അബ്നോർമലാണോ ഒന്നും മനസ്സിലാവുന്നില്ല.
ഡാൻസ് കളിക്കും ഇപ്പൊ ആബ് പാ എണ്ണിച്ചിര്ന്ന് ആഹ് വഴി ഏഹ് ഇപ്പം മാ എന്തുവാ പറയുന്നത് പൊടി കൊച്ചുങ്ങളെ സ്കൂൾ എ ഡാൻസ് കളിക്കാനെക്കെയാന്നെങ്കിലും അവിടെ പാട്ട് പാടുവാന്നെങ്കിലും ലഹരീടെ ആഹ് കൂടെ ഇത് കാണിക്കുന്നത് കാൺ ഏഹ് ടി വിയിലും അവിടെവിടെയൊക്കെ ഈ ന്യൂസ് വരുവല്ലോ ഓരോരുത്തര് കാണിക്കുന്ന കോപ്രായങ്ങള്?
അതെ അതെ.
ഉം.
ഒരു കൺട്രോളില്ലാതാണ് ഈ കാര്യങ്ങള് പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പം നമ്മക്ക് അവ ഒരാള് വാങ്ങി തരുന്നത് വാങ്ങിച്ച് കഴിക്ക പോലും ചെയ്യരുത്.
സത്യം പറഞ്ഞാ കൊച്ചു പിള്ളേര് സ്കൂളി അല്ല സ്കൂളിലൊക്കെ വിടുവാന്നെ എന്ത് ഉ ഇതായിട്ടാ വിട്ന്നത്? എൻ എന്ന് വെച്ചാല് അവിടെ സ്കൂളിൽ ചെന്നാലും ആഹ് പിള്ളേര് ന സത്യം പർഞ്ഞാ എപ് എപ്പഴും അച്ഛനും അമ്മയും കൂടെ ഇരിക്കാൻ പറ്റോ?
അതെ അതെ അതും പറ്റത്തില്ലാ.
ഇപ്പം സാറന്മാരായാലും ടീച്ചർമാരായാലും പണ്ടൊക്കെയാന്നെ പിള്ളേരോട് ഒരു ഉത്തരവാദിത്തം ഒണ്ടായിരുന്നു. അത് നമ്മക്ക് കൊച് എന്നാന്ന് വെച്ചാ നമ്മടെ ഒക്കെ കാലയളവില് പിള്ളേരെ അടിച്ചായിരുന്നു പഠി പഠിപ്പിക്കുന്നത്.
ഉം ഇപ്പൊ അടിക്കാനും പറ്റത്തില്ലാ ഒന്നും പറ്റത്തില്ലാ. അദ്ധ്യാപകരെ അടിക്കുന്ന കാലവാ ഇപ്പം.
ആഹ്. ഇപ്പൊ ഗുരു ഗുരുക്കന്മാരെ ആരും ബഹുമാനിക്കുന്നില്ലെന്ന് പറയാം പണ്ട് പണ്ട് ഗുരുക്ക് ക്കന്മാരെ ബഹുമാനിക്കും ഇപ്പം ഗുരുക്കന്മാരെ ആര് ബഹുമാനിക്കുന്നു ആരും ബഹുമാനിക്കുന്നില്ലാ.
അത് തന്നെ ഉം അത് തന്നെ.
ഇല്ലാ.
ഇപ്പ ഇവർക്കെന്ന് പറയുമ്പോ ഭയങ്കര വൈരാഗ്യവാ ഇങ്ങനെ ഈ ഉപയോഗിക്കുന്നവർക്കേ ഈ ലഹരി എന്നിട്ട് ഇപ്പൊ ആരെയും തിരിച്ചറിയ സ്വന്ത ബന്ധങ്ങളൊന്നും തിരിച്ചറിയുന്നില്ല. അങ്ങ് കൊല്ലുവ കുത്തി കൊല്ലുക വെട്ടിക്കൊല്ലുക ഇതൊക്കെയാണ് ചെയ്യ അവർക്ക അവർക്ക് ബോധവില്ല അവർക്ക് അവരെന്താ ചെയ്യുന്നത് അവരെന്താ പറയുന്നത് ഒരു കാര്യങ്ങളെ പറ്റിയും അവർക്ക് തന്നെ അറിയത്തില്ല.
ഇല്ല അറിയത്തില്ല.
ഉം
എത്ര ഇനി ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തന്ന് പറഞ്ഞാലും ഇതിനൊരു എത്ര എത്ര കൊറവുണ്ടായിരിക്കും അതിനൊരു മാറ്റോം ഉണ്ടാവത്തില്ലല്ലേ
ഇ മാറ്റം ഉണ്ടാവുമായിരിക്കും കൊറെയൊക്കെ കൊറച്ച് കൊറെ ന്നാലും ഒത്തിരി മാറിയില്ലേലും കൊ